ആഹ്
ആഹ് കേക്കണില്ലേ?
ഹലോ
കേക്കണില്ലേ?
ഇല്ലൽ കൊറവാണ് കേക്കല്.
ആണോ ഇപ്പൊ കേക്ക്ണ്ട? ഹലോ
ഇല്ല നല്ല ക്ലിയറാവണില്ല.
സൗണ്ട് ഒന്ന് കൂട്ടിയോക്കോ?
ആഹ് ആഹ് സൗണ്ടൊക്കെ ഫുള്ളാണ്.
അവ്ടെ റെയിഞ്ച് കൊറവാ
അല്ല ഇപ്പം കേക്കാണ്ട് ഓഹ്
ആഹ് ആഹ് എന്തെക്കണ്ട് ചായ കുട്ച്ചോ
ചായ കുടിക്കാനാവ്ണോള്ളൂ ചായ ഇണ്ടാക്കിട്ടില്ല ചോറ്ന്ന്ട്ടങ്ങനെ ഇരിക്കാണ് കൊറ്ച്ചേരായി
ആഹ് എപ്പളാ കുടിക്കല്
ചായായു വല്ല്യെല്ല കുട്ടിയള് സ്കൂള്ന്ന് വരുപ്പരെ നാലരയാവുമ്പം അപ്പത്ത്നും ആവും
ആഹ് ഒരുമിച്ചാ കഴിക്കല്
ആഹ് ഓല് വരുമ്പോ ഒരുമിച്ച് കയിക്കും
ആഹ് എന്താ കടി എന്തേലുണ്ടാക്കോ
ആഹ് എന്തേലൊക്കൊന്ന് ഇണ്ടാക്കും ഉം ഇപ്പന്താ ഒന്നും ഇണ്ടാക്കാനൊന്നുല്ല എന്തേലൊക്കൊന്ന് ചെയ്യും അപ്പത്തിനും
ആഹ്
ഉം ആ കുട്ടിയൾക്ക് എന്തേലും ഒന്നും വാണം ഒന്നുംല്ലെങ്കി ബേക്കറിയെങ്കിലും വേണം ഉം ഉം ങ്ങൾക്ക് എത്ര കുട്ടികള
രണ്ട്
സ്കൂള് പോയിട്ടുണ്ടാവൂലേ
ആ സ്കൂളില് പോയിക്ക്ണ് ഒരാള്
ആ ആ
വന്നിട്ടില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിക്കെനി വണ്ടി ഇങ്ങനെ വര്നെ നോക്കാണ് ന്ന് വെള്ളിയാഴ്ചല്ലേ നേരതെയാണ്
ആ വെള്ളിയാഴ്ച നേരത്തെ വിടോ അവിടെ
ആ നേരത്തെ തൊടങ്ങും ചെയ്യും നേരത്തെ വിടും ചെയ്യും അവിടെ ഞ്ഞ്ങ്ങനെയാ
ഇബടെ വെള്ളിയാഴ്ച നേരത്തെ തൊടങ്ങും പക്ഷെ ഉച്ചക്ക് ആ സമയത്ത് കുറച്ചെരവർക്ക് കൂടുതൽ കൊടുക്കല്ലേ അതൊണ്ട് നേരത്തെ വിടൊന്നുംല്ല വിടലൊക്കെ സാധാ ടൈമിലെന്നെ
ഉം ഉം ഉം വന്നാന്താ ചായ കൊടുക്കെ
ആ വന്നാൽ ന്തെങ്കിലും കടികളൊക്കെണ്ടെങ്കി അങ്ങനെ കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ ന്താ ഈ കഞ്ഞിയായി അങ്ങനെ കൊടുക്കും
ആ അത് കുടിക്കോ
കുടിക്കൂല ഞ് വാരിയൊക്കെ കൊടുക്കണൊന്ന് കുടി വക്കാൻ മടിയാണ് ഭക്ഷണൊക്കെ കഴിക്കൻ ഒറ്റക്ക ക്കെ മടിയാണ് മ് ഭക്ഷണൊക്കെങ്ങനെയാ ഓര്മിച്ച ക്കലാണ്
ആ ഞാൻ ചോറൊന്നായിട്ട് വെക്കും
ആ സിനിമൊക്കെ കാണാറുണ്ടോ
സിനിമ ഞാന് അങ്ങനെ കാണൂല പാട്ട് കേക്കും ഇങ്ങനെ ഫോണില് റീൽസൊക്കെ കാണും
എങ്ങൻത്തെ പാട്ടാളാ കേക്കല്
പാട്ട് മാപ്പിളപ്പാട്ടിനോടാ ന്ക് താല്പര്യം
ആ ഷാഫിന്റെ ഷാഫിന്റെ ങ്ങനാ
ആ ഷാഫിന്റേം സലീം
സലീം കൊടത്തൂർ പിന്നെ സീറൊക്കെണ്ടല്ലോ ല്ലേ
ആ ആ തൻസീറിനെ ത്രക്ക് ഇതില്ല ഓന്റെ പാട്ട ഷാഫി കൊല്ലം പിന്നെ മറ്റ് സലീം കൊടുത്ത് പൂര് അങ്ങനെള്ളൊരു പാട്ടാ ന്ക്കല്ലഷ്ടാ
ന്താ വല്ലാതണ്ടാകും
ആ ഒക്കെ ഇപ്പൊ കുറച്ച് ഒന്ന് ട്രെൻഡ ആയി
ആഹ് ആഹ്
ആഹ് ഒന്നൊക്കെ നമ്മളെ കാലത്തൊക്കെ ഇപ്പൊ
ഇപ്പ ഈ റിമിക്സിന്റൊക്കെ ഇതായൊണ്ടേ ഒന്ന് ബാക്കിലേക്ക് ആയിന് ഇപ്പൊ പിന്നെ വീണ്ടും എല്ലാത്തിലും ആൽബപ്പാട്ട് സിനിമ എല്ലാടുത്തും മാപ്പിളപ്പാട്ടാണല്ലോ
ആഹ് അപ്പൊപോലെ ഒന്നും കൂടി വൈറലായിട്ട് ഓല് ഇപ്പോ ഇൻറർവ്യൂസിലും ഇപ്പോൾ ഇന്റർവ്യുസിലും ഇപ്പൊ പ്രോഗ്രാംസൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഭാഗത്തുക്കൊ വന്നിരുന്നു ഇപ്പോൾ കൊല്ലം ഷാഫി കോടത്തൂരും ഒക്കോരോരോ സ്കൂൾലെ
ആഹ് ആഹ് സ്റ്റാഫ് ഇങ്ങോട്ടും വന്നിനി ഹസ്ബൻഡ് വർക്ക് ചെയ്യണ കടയില് പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ഷാഫിയ വന്നീനിത് ഷാഫിയും പിന്നെ വേറൊരു വേറെ ഒന്ന് രണ്ടാൾക്കാരും കൂടി ഉണ്ടീന് ഒലെ എനിക്ക് പരിചയംമില്ലാത്തതാണ് പാട്ടൊക്കെ പാടി രാത്രി ഇങ്ങനെ ഷാഫിയും മോനും ഉണ്ടീനു എന്റെ വലിയ മോന് മോനെ
ആഹ് ഓരും പാട്ടു പാടും തോന്നുന്നുണ്ട് കുട്ടികൾ
ആഹ്
ആഹ് പിന്നെ ഇപ്പ സീനത്ത ആ പാട്ടുകാരി സീനത്ത എല്ലാ വേദിലെക്കും വരുന്നുണ്ടല്ലോ ആഹ് ഒന്ന് രണ്ട് പാട്ട ഒണ്ട് ആ പാട്ട് നടക്ക അപ്പൊ ഓലെ പാട്ടൊക്കെ കേക്ക കഷ്ടണ് ഇപ്പത്തന്നെ ആ കുട്ടികളെ റീൽസ് കാണുമ്പ അയിലും ഈ പാട്ട് തന്നെയണ്
ഉം
ഉം
വേറെന്തൊക്കെ
കൊറച്ച് സൗണ്ടില് പറയു കേക്കണില്ല
വേ വേറെന്തൊക്ക
അതാകും
ഉം ഉം ഉം ങ്ങള് സിനിമ കാണാനൊക്കെ പോവോ
ഞാനോ
ആഹ്
ഇല്ലേ തിയേറ്ററില് പോയൊന്നും കാണൂല ഞാനും തന്നെ സിനിമ കാണല് കുറവാണെ ഈ ഫോണിലുണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരോലോ ഓരോ ഷോർട് ആയിങാണ്ട് ആ അത്ങ്ങനെ കാണും പിന്നെ നമുക്ക് ഇഷ്ടായത് അതാണെങ്കിൽ യൂട്യൂബില് സെർച്ച് ചെയ്ത് നോക്കും ഫുൾ മൂവിണ്ടോന്ന് ഇണ്ടെങ്കിൽ അങ്ങനെ കാണും
ആ ആ
അല്ലാതെ അങ്ങനെ കാണൊന്നില്ല
ആ പിന്നെ സീരിയൽ കാണോ
സീരിയേലും കാണൂല
ആ ടി വി ഉണ്ടാ വീട്ടില് ആഹ അതെല്ലാരും കണ്ടിരുന്നു
ആ ഇപ്പൊ വീട്ടില് ടി വി ഇല്ല അതിനൊട് താല്പര്യം ഇല്ല ഇപ്പൊ പിന്നെ ഫോണൊക്കെ ഉണ്ടാകുമ്പോളേ
ആ നേരം പോവാന് ഫോണില് വേറെ വേറെ കാര്യങ്ങൾ ഉണ്ടല്ലോ
ആ അപ്പൊ നമ്മുക്ക് വേണ്ടൊക്കെ ഫോണില് കിട്ടില്ലേ ടി വി ലേറെ പ്രൈവസ ആണ് പിന്നെ ആള് അമ്മ എല്ലാർക്കും ഓരോ ഫോണും അല്ലേ
ഉം അപ്പൊ പിന്നെ എവിടയും ടിവീടെ വല്യ പ്രാധാന്യം ഇല്ല ബ്ടെ ടീവില്ലട്ടോ ഫോൺന്നെ നമുക്ക് എന്ത്‌ വേണെങ്കിലും ഞമ്മക്ക് വേണ്ടത് നമ്മക്ക് ഇഷ്ടപ്പെട്ടത് ഫോണില് എങ്ങനെ പാചകത്തിന്റേം
ആഹ് അങ്ങനെ തന്നെ ഞാൻ ഫോണിൽ നോക്കിങ്ങാണ്ടെ ഓരോ കുക്കിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്യലിണ്ട് അ യൂട്യൂബിൽ ഫേസബുക്കിൽ യൂട്യൂബിലാണ് നമുക്കിഷ്ടപ്പെട്ട സ്നാക്സും അതേപോലെ എന്തെങ്കിലും വെറൈറ്റി
ആഹ് നമ്മള പെട്ടെന്ന് എന്തേങ്കിലൊക്കെ നമ്മുക്ക് എന്താ ഇപ്പണ്ടാക്കാന്ന് ആലോയിച്ച് ണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ നോക്കി എന്തേലൊക്കെ ഇണ്ടാക്കാ നമ്മക്ക്
ഉം ഇപ്പന്നാ കൊറ്ച്ചീസം മുമ്പ് ഇപ്പൊര് ഒരാഴ്ച്ചൊക്കെ ആവണ് ഫ്രൈഡ് റൈസ് ഇണ്ടാക്കിയോക്കി ഫോണ്ല് നോക്കിക്കാണ്ട് ഞാന് ഒര് റ്റോന്ന് ഇങ്ങനെ എന്താണ്
ഫോണ് അങ്ങൻത്തെ കാര്യങ്ങള്ക്കൊക്കെ ഫോണ് നല്ല ഉപകാരാണ് മ്മക്ക് എന്ത് വേണലു നോ പടിക്കാ
അതെ മറ്റത് നമ്മക്കാര് എവിടേലും വിളിച്ച് ചോയ്ക്ക- വാണ്ടേ പണ്ടൊക്കെ ഇപ്പം അങ്ങനെ അല്ലെന്നു
ഉം എപ്പൊ എന്തുണ്ടാക്കണെങ്കിലും ഇപ്പൊ പതി - ക്കിയാമതി ടൂറൊക്കെ പോകോ നിങ്ങള് എവിടേക്കേലും
ആ ടൂറ് പോയിനി കൊറച്ചീസം മുമ്പ് കക്കാടംപൊയില്
ആ അവിടെ നല്ല കാഴ്ചകള്ണ്ട് ഇല്ലിയോ
ആ അവിടെ കൊടികുത്തിമലൊക്കെണ്ടല്ലോ
ആ റിസോർട്ട് എട്- നിർത്തിയോ നിന്നോ
ആ റിസോർട്ട് എട്ത്ക്കാണ്ട് ഒരീസം നിന്നീനി പിറ്റേ ദിവസം വൈന്നാരം ആയപ്പോ വീട്ടില് തിരിച്ചെത്തി ചെയ്തു റിസോർട്ടില് പിന്നെ കാര്യായിട്ട് കുട്ട്യേക്കൊക്കെ ഈ സ്വിമ്മിങ് പൂള്
ആഹ്
പിന്നെ ഈ ഊഞ്ഞാലാ ഈ ഉതരണ സാനണ്ടല്ലോ
ആഹ്
അങ്ങൻത്തെക്കെ തെന്നെ ഒള്ളു പിന്നെ റൂമിലെന്നെ അങ്ങനെ സംസാര്ച്ച്ങ്ങാണ്ട് ഇങ്ങനെ ഹസ്ബൻഡിന്റെ ഞങ്ങള് ഫാമില്യറ്റങ്ങനെ ഹസ്ബൻഡിന്റെ ഞങ്ങള് ഫാമിലി ആയിട്ട് അങ്ങനെ പിന്നെ ഹസ്ബൻഡിന്റെ ഭാര്യം ഒക്കെണ്ടേയ് നി
ഉം
അങ്ങനെ പോയതേനി
ഉം
ഞാൻ ഇങ്ങനെ കൊടി കുത്തി മലക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ പോന്ന്
ആഹ് അവിടെ ഓഫ് റോഡൊക്കെ ഉണ്ട് തോന്നുണ്ട്ല്ലേ ജീപ്പൊക്കെ
ആഹ് ജീപ്പ്ണ്ട് അങ്ങട്ട് മുകൾക്ക് കയറാന്
ആഹ് ആഹ് കണ്ടിട്ടുണ്ട്. ഫോണില് കണ്ടതാ ഞാൻ ഞങ്ങൾ പോയിട്ടൊന്നുംല്ല. അങ്ങട്ടൊന്നും പോയിട്ടില്ല ഫോണില് കാണാ, ഓരോരുത്തര് പോയതിന്റെ. യൂട്യൂബ് ലൊക്കെ ങ്ങനെ കണ്ടിട്ടുണ്ട്
ആഹ്
ഉം മിചിരി കടിണ്ടോ
ചായക്ക് കടി ഇണ്ടാക്കലില്ല
ഹലോ
ഹലോ കേക്ക് ണില്ലേ ചായ അങ്ങനെ കടി ഇണ്ടാക്കലൊന്നില്ല എന്തേലൊക്കെ ഇണ്ടെങ്കി അങ്ങനെ എന്തും ഇവിടെ അങ്ങനെ നിർബന്ധം അതൊന്നി ഇല്ല ചായക്ക് കടി വാണംന്ന്
അഹ് ആഹ്
ഇണ്ടെങ്കി ഉണ്ടാക്കും അത്രെന്നെ ള്ളൂ
ഉമ്മൊന്നൂല്ലേ
ടൂറൊക്കെ പോവല് ഇണ്ടോ
ആഹ് ഞങ്ങള് പെരുന്നാളൊക്കെ ആയിട്ട് പോയിരുന്നു ഞങ്ങങ്ങന്പ്പോ ഞങ്ങള് പൊന്നാനി ഇപ്പോക്കെ പോയത്
ആഹ് അവിടെ കാണാൻ എന്താ
അവടെ ഒരു കർമ്മ റോഡ് പറഞ്ഞിട്ട് അവടെക്കെ അങ്ങനെ ഒരു കാഴ്ച ബോട്ടിങ് ഇണ്ട് പിന്നെ കടലില് കടൽ ബി അവടെ പാർ ക്കിലൊക്കെ പോയി അങ്ങനെയൊക്കെ കണ്ടു ആ കാണാനൊക്കെ ഒണ്ട് കൊറച്ച് ചെറുതായിട്ടൊക്കെ കുട്ടികൾ ക്ക് കാണൊക്കെ ചെയ്യാ ബോട്ടിങ്ങിലൊക്കെ നമ്മക്ക് താൽ പര്യണ്ടെ കേറ ഞങ്ങള് കേറിയൊന്നുല്ലട്ടോ
ബോട്ടിംഗ് പിന്നെ രണ്ട് മണിക്കൂറല്ലേ
എത്ര സമയംന്ന് അറിയില്ല ഞങ്ങള് കൊറെ നേരം നിന്ന് ഇങ്ങനെ കണ്ടു പോണതൊക്കെ കേറി കുട്ടികളായിട്ട് കേറുമ്പോ പേടിയാന്ന് പറഞ്ഞിട്ട് പിന്നെ കേറുവൊന്നും ചെയ്തില്ല.
ആഹ്
കണ്ടു
ബുക്കൊക്കെ വായിക്കോ
ബുക്ക് വായിക്കാനൊക്കെക്കെ ഇഷ്ടാണ് പക്ഷേ ഇപ്പ വല്യ സമയം ഇല്ലാത്തൊണ്ട് അങ്ങനെ വായിക്കൂല ഇപ്പോ പിന്നെ ഫോൺള്ള കാര ക്കന്നെയ് ബുക്ക് വായനൊക്കെ ഇപ്പം - കൊറവാ ഇഷ്ട എണക്ക് വായിക്കണത് ഇപ്പൊ അങ്ങനെ ഓരോരോ ചരിത്രങ്ങളും കഥകളൊക്കെ-
ആ ഇന്ന് വായനാദീനാണല്ലോ ഇല്ലേ
ഇന്ന് വായനാദീനാണ് ഇന്ന് കുട്ടികളൊക്കെ പോസ്റ്ററും കാര്യോക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂൾക്ക് പോയി
ആഹ് ഓരോ ദിവസത്തിനും ഓരോരോ- പ്രത്യേകതയാണല്ലോ അല്ലിയോ അന്നൊക്കെ - ഓലിക്ക് എന്തേലും വർക്കുണ്ടാവലുണ്ട് ഏഹ് മോളെ ടീച്ചർ എന്താ അറിയും ഇല്ല വിട്ടിട്ടില്ല സാധാരണ വിടലൊക്കെ ഇണ്ട് ഇന്ന് എന്താന്നറിയില്ല
ആ ഒന്നരക്ക് ഒരാ- അക്ഷരങ്ങള് ഏത് ഏത് ഭാഷയിലാണെങ്കി- ലുള്ള അക്ഷരങ്ങളിങ്ങനെ അക്ഷരമര ഇണ്ടാക്കാനാണ് അങ്ങനെ കുട്ടി അക്ഷരം ഇണ്ടാക്കി കൊണ്ടയ്ക്കുണു. അറബിലും ഇംഗ്ലീഷ് ലും മലയാളത്തിലും ക്കെ പിന്നെ പോസ്റ്ററ് വായനാദിനത്തിന്റെ പോസ്റ്ററൊക്കെ തയ്യാറാ
ആഹ് അങ്ങനെ എന്തേലൊ ക്ക വർക്കിങ്ങനെ കൊടുത്തു വിടോ ലെ.
ആഹ് ഇപ്പൊ അങ്ങനൊക്കേന് ആദ്യ ആദ്യത്തെ പോലല്ല പ്പ അങ്ങനൊക്ക നല്ല ആക്റ്റീവാണ്. വർക്കുകളുടെ കാര്യങ്ങൾ ഓരോരോ ദിവസത്തിന്റെ പ്രാധാന്യത്തിനനുസര് ആഹ്
ഉപകാരം ഇണ്ടായതതാണ്.
ആഹ് നല്ലെ സ്കൂളിലെന്നെ കുട്ടിയേളെ എങ്ങനെക്ക ഇതാക്കാ അങ്ങനെയൊക്കെ ഇ ഇണ്ട്.
ആഹ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും ആഹ് ഓൺലൈൻ ക്ലാസ് ആണെലും കൊറെ മെച്ചണ്ട്. ടീച്ചർമാരൊക്കെ ഇപയലാറിം മറ്റെ അങ്ങനെ ഫോണും ഇതൊന്നും നമ്മളെന്തേലും ഉണ്ടെങ്കി ടീച്ചർക്ക് വിളിക്കാ മെസേജ് അയ ക്കാ അങ്ങനെക്കല്ലെ ഒള്ളേനി.